ഹലോ കേക്ക്ണ്ടോ ബ്രോ, കേക്ക്ണ്ടോ ഓക്കെ ഓക്കെ ആഹ് കേക്കാം കേക്കാം. ആഹ് ബ്രോ അൽഫാമ
അൽഫാം
ഞാൻ അല്ല. അൽഫാമാണോ, ബിരിയാണിയാണോ ഇഷ്ടം.
എനിക്ക് ആ അൽഫ് മന്തി അൽഫാം മന്തിയാണ് ഇഷ്ടം പക്ഷെ അൽഫാമും ബിരിയാണിയും നോക്കുയാണെങ്കിൽ ബിരിയാണിയാ എനിക്കിഷ്ടം.
ആണല്ലെ, ഇ മന്തി ഏത് ഫ്ളവർ ആ ഇഷ്ടം.
മന്തി ഏതാ ഇഷ്ടംന്നോ
ആഹ്
മന്തി... മന്തി നോക്കുവാണെങ്കിൽ മന്തി കൊറെ തരത്തിലുണ്ടല്ലോ. എന്നാലും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അൽഫാം അൽഫാം അല്ല അൽഫാം ചിക്കൻ മന്തി. മെക്സിക്കൻ മെക്സിക്ക ആ
ഓക്കെ ഓക്കെ
ബ്രോ അൽഫാമാണോ, മന്തിയാണോ, ബിരിയാണിയോ, ഏതാ ഇഷ്ടം.
എനിക്ക് ഞാൻ ബിരിയാണിയാണ് പ്രിഫർ ചെയ്യുന്നത്. എനിക്കതാ ഷ്ടം ഞാൻ പറഞ്ഞ കേക്കുണ്ടോ? ഞാൻ ബിരിയാണിയാ
ബിരിയാണിയാണല്ലേ, ചിക്കനാ ബീഫാ. ചിക്കൻ ബിരിയാണിയാ ബീഫ് ബിരിയാണിയാ
ചിക്കൻ ചിക്കൻ
ഓ ബിരിയാണിയ ഇഷ്ട്ടം വേറെ ഫുഡ് ഐറ്റംസ് ന്നും ഇഷ്ടല്ല നമ്മുടെ ബ്രോഡർ ഫ്രൈസ് അങ്ങന് ത്തെ സാനങ്ങളെക്കെ
മന്തി ല്ല ചോയിച്ചേ അപ്പൊ അതിലെന്താ രസം ഇന്ക്ക് ബിരിയാണിയ ഇപ്പം ലോഡഡ് ഫൈസ് ഇഷ്ടാന്ന് ചോട്ടെ കേട്ടെ അങ്ങനെ
ഓഹ്‌ ഓരോ സമയത്തനുസരിച്ച് ഓരോ ഫുഡ് ഇഷ്ടാവു അല്ലെ അങ്ങനെയല്ല ബ്രോയ്ക്ക് ഓ പിന്നെ ബ്രോ വേൾഡ് കപ്പ് ഒക്കെ കാണാറുണ്ടോ? വേൾഡ് കപ്പ്
ആ കാണാറ്ണ്ട് കണാറ്ണ്ട് വേൾഡ് കപ്പാ ബ്രോയ്യുടെ ടീം ഏതാ?
ഓഹ്‌
ഒണ്ട്ണ്ട്
ഞാൻ അർജന്റിനാണ് ബ്രോ. ബ്രോ ഏതാ?
ഓ ഞാനൊ ഞാൻ ബ്രസീൽ
ഒ ബ്രസീലാണല്ലേ ഓ ബ്രസീൽന്റെ കളിയുണ്ടല്ലോ നാളെടുത്ത ദിവസം കളിയണ്ടല്ലോർഞ്ഞെട്ട്
ഉണ്ട് ഉണ്ട് ബ്രസീലിന്റെ കളി ഉണ്ട് അർജന്റീന കളി ഇന്ന് കഴിഞ്ഞല്ലോ എങ്ങെയുണ്ട് കളി.
ഓ അർജന്റീന വിചാരിച്ചത്ര കളിച്ചില്ല ന്നാലും കുഴപ്പല്ല ജയിച്ച് ക്യാബവരുടെ സീൻ നല്ല കളിയായിരുന്നു അവർ ആയിത്തെ വേൾഡ് കപ്പ് ആയിട്ട് അവർ അത്ര നേരം കളിച്ചില്ലേ
അതെ
ഞങ്ങളെ അർജന്റീന ഇത്തിരി ഓ അതേ പക്ഷേ ഞങ്ങൾ അർജന്റീനയിൽ നിന്ന് ഇങ്ങനത്തെ കളി അല്ലായിരുന്നു പ്രതീക്ഷിച്ച പക്ഷേ കെഴ പിന്നെ ജയിച്ചെന്നാലും ആഹ്‌ ബ്രസീൽ ആ ബ്രസീല് ഈ വേൾഡ് കപ്പിൽ പോരല്ലോ ഇച്ചിരി കളിയൊന്നും അത്രം പോരാ അടുത്താള് ജയിക്കൊ?
ഏഹ്‌
അല്ല കഴിഞ്ഞ കളി ജപ്പാനായിട്ട് അവര് ജസ്റ്റിന ജയിച്ചേ ലാസ്റ്റ് ഒരു ഗോൾ അടിച ജയിച്ചേ നോർവേയും നല്ല കളിയാണ് അവരുടെ സ്ട്രൈക്ക് ഏഹ്‌
ജപ്പാൻ
ആഹ് അല്ല നോർവേക്ക് ഒരു പുതിയ നല്ലരുസ്ട്രൈക്കർ ഉണ്ടല്ലോ എമ്പാപ്പയ ഒപ്പം പിടിച്ച എർലി ഹാടൻ എന്നറഞ്ഞ സ്സ്ട്രയ്ക്കർ അല്ലേ ഫുള്ള്സീനല്ലേ എന്നോ
ആഹ് അത് ശരിയാ നോർവേയുടെ ആയിത്തെ വേൾഡ് കപ്പ് അല്ലേ അപ്പൊ പറഞ്ഞിട്ട് കാര്യല്ല നല്ലോണം കളിക്കുകവാണേ ജയിക്കാം വേറെ വേൾഡ് കപ്പ് കളിയൊന്നും കാണ്ണാറില്ല
ട്രിപ്പക്കെ പോന്നരാണ് ആ കാണും കാണും ഞാനൻ ഒരു വീടെല്ലാം കാണാറുണ്ട്
എല്ലാ കളിയും കാണും മെയിൻ മെയിൻ കളി മെയിൻ ടീംസിന്റെ കളിയെല്ലാം കാണും
കാണുവല്ലേ ഉം ബ്രോ ന്തേ ട്രിപ്പ് പോവാറുൻഡാർന്നോ.?
ആഹ്‌ അതെതെ
ആഹ്‌ ഞാൻ ആഹ്‌ ട്രിപ്പ് പോവാറുണ്ട്. ഈയിടയ്ക്ക് മുംബൈയിലൊക്കെ പോയിട്ട് വന്ന്.
ആതെ ഇപ്പോരോൽറ്റേജിൽ ഉണ്ടായിരുന്നു.
ഏഹ് ഓ ട്രിപ്പ് അടിപൊളിയായിരുന്നു ഫ്രണ്ട്സിൻ്റെ മുംബൈ അടിപൊളിയായിരുന്നു ഫ്രണ്ട്സിന്റെ കൂടെ പോയതാണ് ഈ അവധിയായിരുന്നു രണ്ടു മാസം അപ്പൊ അയ്യിനിടക്ക് പോയതാ കൊയ്യപ്പല്ല നല്ല രസായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ടായി
ബ്രോ എടയ്ക്ക് എവിടെയാ പോയ
ഞാൻ ഹൈദരാബാദ് വരെ പോയി
ഔ ഹൈദരാബാദ് പോയല്ലേ എങ്ങനെ കൂട്ടാരോട ആണോ അതോ വീട്ട് ഏഹ്
ഓ സോളോ ട്രിപ്പ് ഓ എങ്ങനെ ബൈ എങ്ങനെ ട്രെയിനാണോ ബൈ അതോ ഒറ്റയ്ക്ക് പോകൻ ബൈക്കാ ട്രെയിൻ
ഒറ്റയ്ക്ക് പോകാനുള്ള കാരണം എന്താ കൂട്ടുകാരൊക്കെ കൂട്ടി പോയാ ഇച്ചരി രസമാകുമായിരുന്നല്ലോ
അതെ ഒറ്റയ്ക്ക് പോക്കുമ്പോ നമുക്ക് നമ്മുടെതായ കാര്യങ്ങളൊക്കെ ചെയ്യല്ലോ അതാ അപ്പ നമ്മുക്ക് ഇഷ്ട്ട ഒള്ള സ്ഥലത്ത് നിൽക്കാം നമുക്ക് ഇഷ്ട്ട ഒള്ള സ്ഥലത്ത് പോവാം
ഓ ബ്രോയ്ക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനാ കൂടുതൽ ഇഷ്ടം
അതെ അതെ നമ്മള് ചെയ്യാൻ പറ്റുള്ളൂ.
ഓ ഞാൻ വിജാരിച്ചു ഫ്രണ്ട്സിന്റെ കൂടെ പോയാ ഇച്ചരി ട്രിപ്പ് അടിപൊളിയായിരിക്കുല്ലേ അത ഞ ചോയ്ച്ചദ് ബ്രോയ്യ്ക്
ശരി ശരി എപ്പഴും ഫ്രണ്ട്സിന് അവൈലബിൾ ആും
ഓ ഫ്രണ്ട്സ് ആ അതോഓക്കെ പറഞ്ഞ ശരിയാ ഫ്രണ്ട്സ് എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്നില്ല അത് പറഞ്ഞ കറക്റ്റാ ബ്രോ എപ്പോഴും ഇങ്ങനെ ഒ സോളോ ട്രിപ്പ് മാത്രമേ പോയോള്ളൂ കൂട്ടാരോട് കൂടെ പോവാറില്ല
അല്ല അല്ല
ആഹ്
അതെങ്ങനെ
ഒരു മാസമായിട്ട ഒള്ളു ഞങ്ങള് കാറ്‌ എടുത്തിട്ട്
ആഹ് അപ്പ അത് അങ്ങനെ സോളോട്രിപ്പ് വെച്ച് കമ്പയെറ് ചെയ്യുമ്പോ അത് അല്ലെ ഇച്ചിരി കൂടെ നല്ലത് ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ
അങ്ങനെ തന്നെ പറയും
ബ്രോ സോളോ ട്രിപ്പാണോ കൂടുതലും പോവാറ്
സോളോ ട്രിപ്പ്‌ ആഹ് അതെ സോളോ ട്രിപ്പ്‌ തന്നെയാ കൂടുതൽ പോകും ഏഹ് ഞാനിപ്പ ജോലി ചെയ്യുവാ
ജോ ജോലി ചെയ്യുവാ ഏ
സോഫ്റ്റവെയർ എൻജിനിയറ് ഇൻഫോസിസി വർക്ക് ചെയ്യാ
ഓഹ് ബ്രോ എജൂക്കേഷൻ പാസായി ഇപ്പോം കമ്പനിയാല്ലേ ഓ ഓഹ്
വല്ല്യ കാര്യല്ല ഫ്രണ്ട്സ് ഒക്കെ വീട്ടി വരും
ഏഹ്
ഇൻഫോ പാർക്കില് കൊച്ചിയിൽ അപ്പപ്പ കാശ്
ഓഹ് ബ്രോ ജിമ്മിലൊക്കെ പോവാറുണ്ടോ എങ്ങനെയാ ജിമ്മില് ബോഡി സെറ്റ് ആവാൻ ജിമ്മില്
ഞാ ഞാൻ ഇട്ട്
ജിമ്മിന് പോവാറുണ്ട് കൊറെ നാളായി എത്ര മാസായി പോകാൻ തൊടങ്ങിയിട്ട് മാസാണോ
ഞാ ആറു മാസായിട്ടൊണ്ട് ആറ് മാസമായിട്ടുണ്ടാവും
ഓഹ് ഒഹ് ബ്രോ എങ്ങനെ ക്രാ ക്രീയാറ്റിനും സപ്ലിമെൻ്റ്സ് ഒക്കെ എടുക്കും ക്രിയാറ്റീവും
ഓഹ് സപ്ലിമെന്റ്സ് എടുക്കാറില്ലല്ലേ ബ്രോ?
ഇപ്പ എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് ആടു കഴിക്കും മുട്ടയൊക്കെ കഴിക്കും. മട്ടൻ ചിക്കനൊക്കെ നോക്കാറ്ണ്ട്
ഓഹ് ബ്രോ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ആളാ ജിമ്മില്.
അതെ അതെ. ഒരു ആറു മാസം നല്ല
ഓഹ് ബ്രോ.
ബ്രോ പോണുണ്ടോ ജിമ്മിലൊക്കെ?
ആഹ് ഞാനിപ്പോ ഒരു വർഷായിപ്പ പോന്നുണ്ട് ബ്രോ. ഒരു വർഷായി.
ആഹ് ഞാൻ ക്രിയാറ്റിനും സ് പ്രോട്ടീനും അടിക്കാറുണ്ട് ബ്രോ. ജിമ്മി പോണേന് മുമ്പ് ക്രിയാറ്റിൻ അടിച്ചിട്ട് പോവും ജിമ്മി പോണേന് മുമ്പേ ഏഹ് ക്രിയാറ്റിൻ അടിക്കും പോയി വന്ന് കഴിഞ്ഞാ രണ്ട് സ് കൂപ്പ് പ്രോട്ടീനും അടിക്കും പ്രോട്ടീൻ ഫുഡൊക്കെ കഴിക്കും അങ്ങനെയാണ് എൻ്റെ ഡെയിലി റൊട്ടീൻ.
എത്ര മാസായി ക്രിയേറ്റിൻ അടിച്ച് തൊടങ്ങിയിട്ട്
ക്രിയാറ്റിൻ ഞാൻ ഒരു വർഷ ആയെന്നല്ലേ പറഞ്ഞേ അപ്പം ഞാൻ ആഹ് മൂന്ന് മാസം കഴിഞ്ഞാ ക്രിയാറ്റി എടുക്കാൻ തൊടങ്ങിയെ ക്രിയാറ്റിൻ ലെവലൊക്കെ ചെക്ക് ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് ആണ് ഞാൻ ക്രീൻ എടുക്കാൻ തൊടങ്ങിയെ അതും കഴിഞ്ഞാണ് ഞാൻ ബേ പ്രോട്ടിനെടുത്തെ
അപ്പൊ അതിന്റെ ഉപയോഗം പർഞ്ഞാ ഇപ്പം ക്രിയേറ്റിന് ഇപ് അടിച്ചു കഴിഞ്ഞാ പിന്നെ നമ്മള് വർക്ക് കൂട്ടിമ്പം ഇച്ചിരിയും കൂടെ നമ്മക്ക് പവറ് തോന്നിക്കും നല്ല വെയിറ്റ് ഒക്കെ പൊക്കാൻ തോന്നും അങ്ങനെ ഉള്ള ഉപകാരമുണ്ട് ക്രയേറ്റിനടിച്ചാ ആഹ് വേപ്രോട്ടീൻ ആണെങ്കിലും നമ്മളിപ്പം, ആഹ് ജിമ്മിൽ പോയിട്ട് തിരിച്ചു വന്നാലും നമ്മൾപ്പോൾ അസ്വസ്ഥരാട്ടല്ലേ വരുന്നത് അപ്പോൾ ബെപ്രോട്ടീന കഴ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരൂട എനർജി വെക്കും അങ്ങനത്തെ കൊർച്ച് സഹായങ്ങളുണ്ട്. ഇപ്പൊ ബ്രോയിം ബ്രോയും സപ്ലിമെന്റ് എടുക്കുകാണെങ്കിൽ ഇച്ചിരൂ ആയിരിക്കും.
മസൽ കേ ഉണ്ടായിട്ടരു കൺസിസ്റ്റൻസി ഉണ്ട് ത് ലേസം ഒന്ന് സെറ്റ് ആയിട്ട് പിന്നെ ആഗ്രഹംണ്ട് ചെയ്യാലോന്ന് വിചാരിച്ചിരിക്ക
ഓഹ് ഓഹ്. ബ്രോ ആറ് മാസം ആയന്നല്ലേ പർഞ്ഞ എങ്ങനെ ചേഞ്ചസ് വല്ലതും വന്നോ ബോഡീൽ? മസിലൊക്കെ വെച്ചോ?
നമുക്ക് നല്ല പൈസ വെച്ചു പയ്‌ പയ്‌ പ്പ് പ്രൈസ് സോൾഡർക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് ചെസ്റ്റ് ഒക്കെ സെറ്റയില്ല അത്കൂടി സെറ്റാക്കാണ്ട്..
ഓഹ് ബ്രോ ആപ്സിന അടിക്കൊന്നല്ല ആപ്സ് ആപ്സ് ആണ് മെയിൻ നമ്മടെ. ആഫ്സ് അടിക്കണ്ല്ല?
അ അടിക്കാൻ താല്പര്യള്ളെ ആഫ്സ് അടിക്കണോന്നൊക്കെണ്ട് ഷോൾഡർന്ടെ ജെസ്
ഓഹ് ചെസ്റ്റിനാ പ്രിഫറൻസ് കൊടുക്കുന്ന അല്ലേ? ഓഹ് അങ്ങനെയാല്ലേ ഓഹ് ബ്രോ എവിടെ തൊട്ടടുത്തുള്ള ജിമ്മീത്തന്നെയാ അവിടെ ആൾക്കാരൊക്കെ ജിമ്മിന്റെ
അ ഞാനിപ്പം അതെ അതെ ഞാൻ കാക്കനാടാള്ളെ ഇപ്പൊ നിങ്ങാ
എ സി എങ്ങനെയാണ്
ഇല്ലേ അവടെ പണ്ടേ ജിമ്മാണ് ഈടെ നമ്മളെ പറ്റിയും വല്ല അറിയൊന്നുല്ല നമ്മള് വരും പോവും
വരും പോവും ആൾക്കാരായിട്ടൊന്നും പരിചയല്ലാ
ത്ര പരിജയൊന്നും ഇല്ല ഞാനിപ്പോ വിസക്ക് വീട്ടാരായിട്ടൊക്കെ പോവാ ആരെക്കോക്കെ കാണും ഓഹ്
ഓക്കെ ബ്രോ ഓക്കെ ഓക്കെ ബ്രോ അഹ് പിന്നെ ഒരുസം ആ ബന്ധപ്പെടാം ബ്രോ മ്മ് ശരി ഓക്കെ